ഹലോ കേൾക്കാവോ
കേൾക്ക്ന്നില്ലേ ആഹ് ആഹ് കേൾക്ക്‌ന്ന്ണ്ടോ
ആ കേൾക്ക്ന്ന്ണ്ട്
ആഹ് ആഹ് ആഹ്
എന്ത് ചെയ്യുന്നു എന്തുണ്ട് വാർത്തകളൊക്കെ
ആഹ് കൊഴപ്പൊന്നുല്ല പിന്നെ വീട്ടിലെ വിശേഷൊക്കെന്താണ് ഓഹ് ആഹ് കാപ്പി കുടീക്കെ കഴിഞ്ഞ് ഉച്ചാവാറായില്ലേ
ആ ഉച്യാകാറായ് സത് ധ്യ ഉച്ചത്തേക്ക് കഴിക്കാറായലോലെ ഉം ആഹ് സത്യം സമയം പോവ്ന്നൊന്നും അറിയിന്നില്ലിപ്പോ
ചോറൊക്കെ കഴിക്കാ അല്ല കാലായോ
ആഹ് ചെമ്മീൻ പൂളയും ചക്കക്കുരു ഒക്കെട്ട് കറി വെച്ച്ട്ട് കറി അട്പത്ത്ണ്ട്
ചക്കേക്കെ ആയല്ലോല്ലേ ഇവിടേം അതെ നല്ല ചക്ക സീസണൊക്കായി പയ്യെ വരുന്നു ഇന്ന് ഞങ്ങളും ഇവിടൊരു ആഹ് ഞങ്ങളും ഇന്ന് ഇവിടൊരു ചക്ക ഇട്ടു
ചക്ക ദേ ഇവടെ ഇട്ട് വെച്ചിട്ട്ണ്ട് പഴ്ത്തത് ഇപ്പാ
ആഹ് പഴ്ക്ക